എവിടെയാണ് കളിച്ചാനൊന്നും പോയില്ലേ
ഇല്ല ഇല്ല ഞാനിങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാന് ഇപ്പോ ഇന്ത്യന്റെ പുതിയ സീരീസണല് ടീമിനൊക്കെ പ്രഖ്യാപിച്ചോ ഏകദിനം സീരീസണല്ലേ അപ്പൊ അതൊക്കെങ്ങനെ നോക്കിനി ക്രിക്കറ്റിന്റെ
നമ്മളെ പതിനഞ്ചസനക്കാരൻ കളിച്ചണ്ടില്ലേ എപ്രാവശ്യം വൈഭവ്
ആഹ് ഓന് അടിപൊളി കളില്ലേ ഓൻ ഐ പി എൽ ഒക്കെ നമ്മള് എക്സ്പെക്ടേഷൻസ് തന്നെ ട്ട്ലും കൂടുതല് കളിച്ചിക്ക് ണ് നമ്മളോന്റെ കളി കണ്ടതൊന്നും പടച്ചവന് കളിക്കാനായിട്ട് ക്രിക്കറ്റിനായിട്ടോരു എന്താ പറയ മനുഷ്യനെ അങ്ങിട്ട് പടച്ചു വിട്ടിക്കണോന്നോ കാരണം എന്താവെച്ചാല് ബോളൊക്കെ അടിക്കണ അടി
അവരൊന്നും ഒരു പേടിയില്ലാത്ത മാതിരിയാണ് കാരണം ബാക്കിയുള്ള നമ്മളെ വിരാട് കോഹ്ലിയാലും രോഹിത് ശർമ്മയിലും ആരായാലും കളിയെ ജയിപ്പിക്കണം അല്ലെങ്കിൽ കൂറ്റൻ സ്കോറിലേക്ക്‌ എത്തിപ്പിക്കണന്നതിലെകാട്ലും അവര് മൈനായി തിങ്ക് ചെയ്തത് ഇനി അൾ വരുന്ന ആൾക്കാര് കളിക്ക്യോ ഇല്ലയോന്ന് നോക്കിട്ട് അവരെ ഫസ്റ്റ് ടൈമ് തന്നെ ആ ഒരു ഡിഫ് കളിക്കും നേരെ കളാറുണ്ട് പക്ഷെ ഇവന് അതന്നും നോക്കുന്നേ ഇല്ല ഇവ എനിക്ക് തോന്ന ഇന്ത്യൻ ടീമിക്ക് വന്ന ഇവരാരേലും നല്ല കളി കളിച്ചോളും ഞാനിപ്പം ഇങ്ങനത്തെ കളി കളിക്കട്ടെ അടിച്ചു മിന്നാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ ശ്രീലങ്കുള്ള കളി അവര് അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് എന്തോ കളിപ്പോ കഴിട്ടുണ്ടായിരുന്നു ആ കളിയില് അവൻ ഇരുപത്തി ഒമ്പത് ബോളാണ് തൊണ്ണൂറ്റി നല് അടിച്ചത് ഐ പി എല്ലിൽ കളിക്കണ കളിയാണ് അവൻ സീരീസിൽ കളിച്ചത് കളിയൻ കളിച്ച്ന്നറിയോ നീ ശ്രദ്ധിച്ചിട്ടുണ്ടായിന്നോ കളി
എന്തൊക്കെ വിണ്ട തിന ഒരിക്കലും നമ്മൾ പ്രീക്ഷിച്ചന്ന് പറഞ്ഞാല് പതിനഞ്ച് പതിനാറ് ട്ടിൽെറിയ ചെക്കനാണ് പക്ഷെ എമ്മ കളി മ്മളൊക്കെ അന്തം വിട്ട് പോകുന്നരു കളിയാണ് ബ സൂരം ക്ഷേ അതേപോലെ തന്നെ ഇപ്പൊ ന്യൂസിനണ്ടായില്ലോ അവന്റെ അനിയനും ഭയങ്കര കളിയാണന്ന് ഓന്റെ അനിയാനും ഏതോ ഒരു എന്താ പറയാ ഒരു സംസ്ഥാനങ്ങള് തമ്മിലുള്ള മാച്ചില് ഭയങ്കരമായിട്ട സെഞ്ചറി അടിച്ചിട്ട് ഭയങ്കര ഹിറ്റ്ായി നിങ്ങ കാണുന്ന വെച്ചാല് ഒരു ക്രിക്കറ്റിനായിട്ട് പടച്ചു വിട്ടൊ ഒരു ഫാമിലിയാണ് ഒരു കുടുംബണോ തോന്ന്ണ് ഏട്ടനും അനിയനൊക്കെ ഒരേ വൈ് ബില് ഇങ്ങനെ കളിക്കുക അ നമ്മള് കാണുന്നതിലൊക്കെ ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇത് ഇതൊരു മനുഷ്യൻ തന്നെയാണോ ക്രിക്കറ്റ് കളിക്കണന്ന് കാരണം എന്താ വച്ചാല് ഒരു മുപ്പതായി ഒരു ഇരുപത് ടു നാല്പത് വയസ് വരെയുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ കളി കളിക്കാണെങ്കാര്യം രന്താ വെച്ചാലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങന കളിക്കാലല്ല പ്രായ ആമായി ഇതന്താ വെച്ചാല് ക്രിക്കറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്ന്നെ ചിലവലൊക്കെ അരങ്ങേറ്റ റ്റംടങ്ങണന് ഇരുപത്തഞ്ചാം വയസ്സിലൊക്കെ അരങ്ങറ്റം തുടങ്ങണ ആളുകളണ്ട് അതിന്റെ ഒരു പത്ത് വർഷം മുമ്പേ പതിനാറാം വയസ്സിലൊക്കെ അല്ലെങ്കിൽ പതിനഞ്ചാം വയസ്സിലൊക്കെ രാജ്യത്തിന് വേണ്ടി റങ്ങാറ് എന്നിട്ട് അതില തന്നെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ക്വാളിറ്റി തന്നെയാണ്
സത്യം സത്യം സത്യം ഞാത്യം പറഞ്ഞ അവനിപ്പോ പതിനഞ്ച് വയസ്സാണ് ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ അവന് എത്ര അവാർഡ് കിട്ടിയാലോ അഞ്ച് അവാർഡ് കിട്ടി മെയിൻ ആായിട്ട് മ ഓഫ് ദി മാച്ച് പിന്നെ പിന്നെ സെഞ്ചുറിക്കുള്ള അവാസ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി അല്ല ഫാസ്സസ് ഫിഫ്റ്റി അവനല്ലേ കിട്ടിക്കുന്നത്തോന്ന മറ്റ പുറയിൽ അങ്ങന ആരിക്കും കിട്ടിക്കുന്നത്തോൂുറൽ അങ്ങെ ആയിരിക്കും ഒക്കെ പക്ഷെ സത്യം വന്ന അഞ്ച് അവാർഡ് ഈ ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ അവന് വീടിന് വേണ്ടി എത്ര സം വായിച്ചിട്ടുണ്ട് നോക്കി ഒരു ഓരോ ആഭക്ക് പത്ത് ലക്ഷം വച്ചിട്ട് കിട്ടിയിണ്ട് അ അമ്പത് ലക്ഷം ര അവ അവന്റെ പതിനഞ്ചാം വയസിൽ തന്നെ അവ കളി തുടങ്ങിയപ്പോ തെ അവ അവന്റെ രണ്ടാമത്തെ സീസൺ തോന്നുന്നത് രാജസ്ഥാന് വേണ്ടട്ട് കളി കള അവപ്പെ കള ണെങ്കി നമ്മ ഗെ ഒരു റെക്കോർഡ് ഇട്ടിട്ടില്ലേ മുപ്പത് സെഞ്ചറി അവന് വത് ഗെ റെക്കോർഡ് തകർക്കുന്നില്ല ഡയലോഗ്ണ്ണ് അഠിച്ചന്ന് കാരണം ഗയില് നൂറ്റി എുപത്തഞ്ച് റണ്ണണ് അറുപത്വ ഗോളിൽ അടിച്ചിട്ടുള്ളത് അവന് പറയ എനിക്ക് ഒരു നാപ്പത് അമ്പത് നെൻക് സെഞ്ചറി അടികല് ഡബിൾ സെഞ്ചറി അടിക്കുന്നെന്നെ പ്ലാനില് നടക്കുന്നെ അവര് മെയ്ന്നായിട്ട് പറഞ്ഞേ ആകപ്പാടെ എപ്പം ഗേലിട്ട് റെക്കോർട്ണ്ടല്ലോ ഹംസെവെന്റി ഫൈവ് ആ റെ കുടെ മുന്നാഉ അ മറികടക്കണം അച്ചീവ് ചെയ്യനട കാരണം എന്താച്ചാൽ അവന് പതിനഞ്ച വയസല്ല അവ ട്ടിനി കുറേ ടൈമ് മുന്നോട്ട് പോവാ നിക്ണ്ട് കര്ണ മ്മ സച്ചിൻ ടെുൽക്കർ നൂറ് സെഞ്ചറി അടിച്ചു അതേപൊലെ അവൽക് വേണെങ്കി നൂ സെന്ഞ്ച സിമ്പിൾ ആയിട്ടടിക്കാ പക്ഷെ അവന് സ്ഥിരതല്ലാതൊരു പ്രത്യേകൻക്കയ്ന് ഒരു നെഗറ്റീവ് എയ് തോന്ന്ണ്ട് കാരണം അവര് വരുന്ന പോൽ നോകുണു അടികുണു വരുന്ന പോൽ നോക്ണു അടികുണു കാരണം ബാക്കിയുള്ള കളിക്കാര് ആര് ഓപ്പണേസ് ആണെങ്കില് രാൾക്ക് ഒരു സ്ഥിരത ണ്ടാവ നമ്മള് രു സിക്സ് അടിച്ച ഓകെ രണ്ട്ബോള് സിഫൈന്റെയ്യാ മൂന്നാം ബോളും നാലാംബോളും അടിക്ക അതെല്ലേ മ മൈൻഡായിരിക്കും ആർക്കും മൈനസിറ്റി വെര പക്ഷെ ഇവന്റെ സം സം സംബന്ധിച്ച് നോക്കുമ്പോ ഇവന് വര്ന്ന പോലൊക്കെ ഒരു ഐ പി എൽ നോക്കുമ്പോ സത്യം പറയാലോ ഫസ്റ്റ് ബോള് സിക്സ് ആണെങ്കി രണ്ടാം ബോള് സിക്സ് സ് എന്തോ റെക്കോഡ് ഇട്ടുണ്ട് ഫസ്റ്റ് ബോളെന്നെ സിക്സ് അടിച്ച റെക്കോഡ് അവനെ പതികെട്ട്ട്ക്ക്‌ണെ ഏവും കുടുത സിക്സ് ഫസ്റ്റ് ബെല് ഫസ്റ്റ് പോൾളൊക്കെ അതേപോലെ പറയയാണെങ്കി എ അവനെ മാത്രം ഉദ്ദേശിച്ട്ട് കാര്യല്ല ഇപ്പൊ ഇപ്പ ഈ സീസ ഈ സീസണ ഇപ്പത ഈ ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ കളി ഞ്ഞി വരുണ്ട് ടി ട്വന്റി ആദ്യത്തെ ടീമിനൊക്കെ പ്രഖ്യാപിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അയില് ഇപ്പോ സഞ്ചുകഴിഞ്ഞ സീസണിലധികം ഫോം വന്നിട്ടില്ല സഞ്ജുത നല്ല ഫോ ഈ ടീമിലോട്ട് അ ഇന്ത്യൻ ടീമ്ക്ക് വന്നിട്ടുണ്ട് പ്പോഴും അതേപോലെ മെയിനായിട്ട് പറുകയാണെങ്കി അധിക ചാൻസ് പ്പ കിട്ടിയത്ഈ സീസണൊക്കെ ഇ ഐ പി എൽ കിഞ്ഞപ്പോ മെയിനായിട്ട് ചാൻസ് ട്ടിയ ബോൾ പേസിനാണ് പേസ്പ കൂടി കൂടി വര്ണ് ണ്ട് ഈ എന്താ ഈ ഐ പി ല്ല് ശെ ഐ പി എല് ഴിഞ്ഞട്ട് എനക് പ്പോ ബോളേഴസിനെ പറ്റി എന്ത അയിപ്രായം നമ്ളെ പറ്റ്
അ ഐ പി എല് ബോളേഴ്സ്ന് പ്പന്നല്ലേ ഞാൻ എന്താ വെച്ചാല് ഐ പി എല്ഞാന് ആ ബാംഗ്ലൂരിന്റെ ഫാനാണ് ഏ അപ്പൊ എമ്മള് എന്ത വെച്ചാല് ബാംഗ്ലൂരിന്റെ കളയാണ് ഏറ്റവും കൂടുതല് കാണ പിന്നെ എന്നാവെച്ചാല് നല്ല ബോളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇന്ത്യൻ ടീമില് ഇന്ത്യൻ ടീമില്ന്നെ ഒരുപാട് ഇപ്പോ എന്താ പറയ ഇ നമ്മളെങ്ങനെ വിചാരിക്കും ഈ കുബ്രെന്റെക്കെ ശേഷം ഇതേപോലെ ബുംബ്രാ ന്നൊക്കെ പർഞാല് ഒരുപാട് പേര്ടെ പേടി സ്വപ്നായിട്ടുള്ള ഒരു ബോളർ ആണോ എ ഒരുപാട്ക് എന്താ പറയ എത്ര വലിയ ക്രിക്ക ക്കറ്റ് പ്ലേ ബാറ്ററൂം ബാറ്റേസ്മാ ബാറ്റേഴ്സ് ആണെങ്കിലും ബാറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും കുമ്പ്രനെ ബുംബ്രെന്റെ ഓവറൊക്കെ വന്നാൽ അവര് ലീവ് യ്യലുണ്ട് ബാക്കിയുള്ള ചേലെ എന്താ പറയ ഓവ് ഓവറുകൾ ലാസ്റ്റ് ടെസ്റ്റ് ഓവറുകൾ ഒന്നുംല്ല അവസാന ഓവറുകളൊന്നും അല്ലെങ്കിൽ ബുംബ്രെന്റെ ബോളൊക്കെ അവര് ലീവെയ്യുംകാര എന്താ വെച്ചൽ അതാണ് ഏറ്റവും സേഫ് എന്നുള്ളതാണ് പക്ഷെ ഈ ബുംബ്രാ അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകൾ കെ കഴിഞാല് ഇന്ത്യല് ആരാണ് അത്ര അടിപൊളി ബോളേയ്സ് ല്ല ന്നെട്ടെന്തായാലു കൊഴപ്പൊന്നുല്ല ഹർസിബിന്റെ കളി കണ്ടപ്പോ എനിക്ക് നല്ല ബോളിംഗ ആയി് ഫീൽ ചെയ്തത് ഭുവനേഷർ കുമാർ നല്ല അടിപൊളി ബോളിംഗയിരുന്നു ആർ സി പി്ന്റെ കളിയിൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ന്നെ വേറെകു കുറച്ച് ആളുകളൊക്കെ നന്നായി അടിപൊളിയായിട്ട് ബോൾ യ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ച്ചാല് പിന്നെ ബാറ്റിംഗ് ലൈനപ്പ്ങ്ങും വരാണെങ്കില് ബോം ഞാനൊരു വിരാട് കോയ്ലി ഫാനാണ് പണ്ട്മു ചെറുപ്പം മുതലെ വിരാട് കോയ്ലി ന്റെ കളാണ് ഇഷ്ടം കാരണം എന്താ വെച്ചാല് വിരാട് കോഹ് ലി ന്ന് പറയുമ്പോ നമ്മള് ന്ന് വെച്ചാലാദ്യം ആർ സി എമ്മിന്റെ ഒരു കിളപ്പാിേച്ചിയുണ്ടല്ലോ ആ ജയ്സി ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എങ്ങനെ വിരാട്ക അത് എന്താ വച്ചാലൊരു കൗതുകത്തിന്റെ വറത്തെ നമുക്ക് ഒരു എട്ട് എ വയസ്സുള്ള കാലാണ് പിന്നെങ്ങെനെ വിരാട് കോഹലിനെപതിയഷ്ടയി പിന്നെ വിരാട്ഹലിനെ പറ്റിപഠിച്ച് വിരാട് കോലി കളി ശൈലികളക്കെ പറ്റി വിരാട് കോഹലിനെ പറ്റി പറയാണെങ്കിൽ പതിനെട്ടാം വയസ് ലെറ്റാണ് അദ്ദേഹ തിന്റെ അഛൻ മരിക്കുന്നത് അന്ന് ആറാം വയസ്ലെറ്റ മരിച് ന്നിട്ട് അച്ഛന്റെ ഓർമ്മക്കാണ് വിരാട് കോഹലിന്റെ ഏറ്റവും ഫേവറേറ്റ് നമ്പർ ആയിട്ടുള്ള പതിനെട്ട്ന്നല്ലത് പിന്നെ വിരാട് കോഹലിന്റെ ഒരുപാട് ഐക്കണിക്കായിട്ടുള്ള കളികളുണ്ട് വിരാട് കോഹലി ഒറ്റക്ക് ന്ന്ന്ന് ജയിപ്പിക്കാ വിരാട് കോ ല്ലെ ജയ്സിമ് മാസ്റ്റർ പിന്തുടർന്ന് വിജയിപ്പിക്കുന്ന ആള് നാളെ എല്ലാരും വിരാട് കോഹ്ലിെ വിളിക്കല് അങ്ങനെ വിരാട് കോഹ്ലിന്റെ പ്രത്യേകതൊക്കെ കണ്ടപ്പോ പിന്നെ വിരാട് കോഹ്ലി ഒരുപാട് റെക്കോർഡുകൾ നേടിയെടുക്ക എന്താ പറയ ഓരോ കളികളിലും ഓരോ മാച്ചിലും ഒരുപാട് പുതിയ റെക്കോർഡ് ണ്ടാക്ക
ഉ
അത് ഏറ്റവും പെട്ടെന്ന് പതിനായിരം റണ് തേക്ക ഏറ്റവും പെട്ടെന്ന് പതിനൊന്നായിരം പന്ത്രണ്ടായിരം തേക്ക അതേപോലെ തന്നെ എന്താ പറയാ ഓഡിയയില്എ വിരാട് കോഹ്ലി അയ്മ്പത് സെഞ്ചുറി പൂർത്തിയാക്കി ഇ സച്ചിന മറികടന്ന് പിന്നെ പ്പോ നിലവിലിപ്പോ സച്ചിന്റെ സെഞ്ചറികളും മറി കട കേലേഷ നമത്തിലാണ് വിരാട് കോഹ് ലി അതും വിരാട് കോഹ് ലിടെ പ്രായംന്ന് പറയ്മ്പ ഏകദേശം നാൽപ്പത് വയസ്സാവനായി മുപ്പത്തെട്ട് കഴിഞ്ഞു ഈ പ്രായത്തിൽ ഇങ്ങനത്തെ കളി കളിക്കുമ്പോ നമുക്ക് ഈരടുക്ക തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോ എന്താച്ചാ ഞാനൊരു ഡൈഹാഡ എന്താ പറയാ എങ്ങനെയായാലും വിരാട് കോഹ്ലിന്റെ ഫാന് വിരാട് കോഹലിന്റെ കളി എങ്ങനൊല കാ അങ്ങനത്തെ ഒരു വിരാട് കോഹലി ഫ അതേപലെ തന്നെ ബാക്കേ് കളൊെ കാണണ്ട് എന്താ പറയാെ ഡിവേസ് ആവട്ടെ ഡൂപ്ലസി അതേപോലെ തന്നെ രോഹിത് ശർമ്മന്റെ കളി ധോണിന്റെ കളി ധണിന്റെ കളൊിക്കെ ഇഷ്ട സംതി വിരാട് കോഹ്ലി ഫാൻിനന്റെ ധോണി ഫാസിനോട് ഭയങ്ക അസൂയൊക്കെ കയിക്കാറ ഒരു ശത്രുമാനോ കയിക്കാറ പക്ഷെ എനിക്ക് തോണി കള രോഹി ശർമ്മന്റെ ഒക്കെ കളക്ക് ഭയങ്കരഷ്ടമാണ് ഞാാനതുപോലെ ബറ്റിംഗ്ക്കെ കാണിുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയാ ബാക്കിയൽ ഇന്ത്യൻ ടീമിന്റെ ബോളേഴ്സിന്റെ എന്ന നന്നായിട്ട് ബോൾ ചെയ്യ ബും്ര ചഹലേസ് റാജ് പിന്നെ അങ്ങനത്തെ ഒരുപാട് പോളേഴ്സ് ഉണ്ട ഇന്ത്യയില് അങ്ങനത്തെ ആളുകളുടെ ബോളിംഗ ഒക്കെ കാണും പിന്നെ ഇന്ത്യന്റെ അധികം മാച്ച് നമ്മൾ കാണണണ്ട് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വ റ്റ് കാണാള്ളഒരു ഉം മൂഡ് ട്ടില്ല സമയം കിട്ടിയില്ല ഒരുപാട് തെരക്കിലണേനും പിന്നെ ക്രി ക്രിക്കറ്റ് കളിക്കാനാണെങ്കില് ഞാന് ബോളിംങ്ങ് കുറച്ച് മോശം ആണ് ബാറ്റിംഗ് ആണെ അത്യാവശ്യം ചെയ്യും ഏ എങ്ങനെയ്ണ്ടപ്പോ ഒരു ത്രീ സിക്സ്റ്റി മോഡല് ബാ ഇങ്ങനെന്നും ചെയ്യണെന് കൊഴപ്പല്ല നിങ്ങള് ക്രിക്കറ്റ് കളി എങ്ങനെയാണ്
പിന്നെ എന്താ ഞാൻ ക്രിക്കറ്റ്‌ കളിക്കാറണ്ട് ഞാ പ്പ ദാ ഒര് അഞ്ചു അഞ്ചര ആകുമ്പോക്കിന് കളിക്കാൻ പോവാറ്ണ്ട് ഡെയിലി അങ്ങട്ടൊരു ആറ് ആറര ബാങ്കു കൊടുക്കുന്നവരെ പോയി കളിച്ചു വരാറുണ്ട് പിന്നെ മെയിനായിട്ട് ഈ വിരാട് കോഹലി ഫനാകുമ്പോ ഞൻ റെയിനെടെ ഫാനയിരുന്നു റെയിനെടെ അടിക്റ്റഡ് ആരുന്നു മെയിൻ ച്ച് എന്താച്ചാ ചെയ്യൊരു ഐ പി എല്ല് സ്റ്റാർട്ടിങ്ങിലൊക്കെ റയ്നടെ കളി കണ്ടിട്ട് അങ്ങനെ ഒരു ആരാധന മൂത്തതാ കാര ഞാന് പണ്ട് മുതലെ അധികം കളി കണ്ടിരുന്നില്ല പക്ഷേ ഒരു ടൈമില് ഐ പി എൽ റെയിന കളിക്കുന്ന കണ്ടപ്പം അങ്ങനെ ചെന്നൈ ഫാനായി പിന്നെ റെയിന അത്ര കളി കളിക്കും പഷേ ഒരു ടൈമില് റെയ്നെടെ ഒരു റയിനെടെ പീക്കിലെ ടൈമിലൊക്കെ റയ്നടെ കളി കാണുമ്പോ അത്രയും വൈബ് ആര്ന്നു കാരണം വൈഭവ സൂര്യംശിടെ അത്ര തെങ്കിലും ആ ടൈപ്പ് രെ രെ രസേയ്രുന്നു അവന്റെ കളി കാരണം എന്താെച്ചാ അവ ഇരുപത്തഞ്ച് ബോൾല് ഒരു എമ്പത്തി ത്തിയഞ്ച് എമ്പത്തെഴണ്ണം അടിച്ച കളിയ്ണ്ട് പഞ്ചാബിന്റെ കൂടെ സത്യം പറഞ്ഞാ അന്നൊക്കെ ഞാന് ആ കളി ലൈവായിര്ന്ന് കണ്ട് ടൈമാണ് കാരണം അവനൊക്കെ ഔട്ട് ആയി പത്തിന് ഉള്ളിൽ തട്ടി സങ്കടം വന്ന ടൈമ് ആര്ന്ന് അത് തേച്ച അത്രക്ക് ചെ നിയാകും പുറത്തന്ന് കര്തി കളി ജയിപ്പിക്കാൻ വാണ്ടി കൊണ്ടപയി എത്തിച്ചാള ചെയ്തത് കയിഞ്ഞത് പഷേ കളി തോറ്റുപോയി പുറത്തായി ചെന്നൈ സെമിഫൈനലില് പക്ഷെ ആ കാലത്തൊക്കെ ആ കളി കണ്ടൊണ്ടിരിക്ക ക്കുംഭം റയ്നടെക്കെ ഒരു വാൽയു അപ്പൊ മനസ്സായിട്ട്ണ്ട് കാരണം ഞാൻ ഇന്ത്യടീം ഏത് റയ്ന എത്ര കാലം ഇന്ത്യൻ ടീം കളിച്ചിട്ട്ണ്ട് അത്രക്ക്‌ തന്നെ ഇന്ത്യടെ കളി ഒരു ദിവസം പോലും കളി ക കാണാതിരിക്കിട്ടില്ല കാരണം എന്താച്ചാ നിക്ക് അത്ര ഇഷ്ടവായിര്ന്നു ഇയ്യ് വിരാട് കോഹലി അത്ര ഇഷ്ടപ്പെട്ണ്ടൊ അത്രയും ഇഷ്ടയിര്ന്ന് റയിന ആ ഒരു റെക്കോടും ഇല്ലട്ടോ സത്യം ത്യം പറഞ്ഞ അധികം റെക്കോഡ്സ്
പക്ഷെ ഐ പി എല്ല് ക്കെ റയ്നെനെ മിസ്റ്റർ ഐ പി എല്ല് എന്നാ വിളിക്കല് ഞമ്മളോട് കുറെ ആളുകൾ പറ ണ്ട് റയ്നന്റെ കളിയൊന്നുംഞാന അങ്ങനെ കാണലില്ലായിരുന്നു പക്ഷെ ആളുകള് പറയാ റെയിന മിസ്ർ ഐ പി എ ആണ് എക്ക് തോന്നുന്നെ ചെലപ്പ്ളെങ്കിലൊക്കെ രണ്ട് മൂന്നല് ബാറ്റിങ്ങ് കണ്ടക്ക്‌ണ് അപ്പകളെ കണ്ടപ്പോ എനിക്ക്‌ ഭയരമയിട്ട് റയ്നാന്റെകളി ഇഷ്
പഷേ ഇജ് ഒരു കാര്യം പറഞ്ഞില്ലേ മറ്റേ ബോളേഴ്സ് ഇപ്പ നമ്മള് പണ്ടത്തെ ബോളേഴസ് ഇപ്പട്ത്ത് ഇപ്പ ഇനി വരത്തില്ല എന്നൊക്കെ വരും ഇനി അവരങ്ങനെ നല്ല നല്ല ബോഴസ് വരുന്ന ബോമറ അങ്ങത്തെ ബോളഴസ് വരത്തില്ലന്ന് പക്ഷെ ഞാൻ പറഞ്ഞത്തെ ഇനി ഒരിക്കലും അങ്ങത്തെ ഒരു ബോളെഴ്സ് ഇനി ഒരിക്കലും കിട്ടാൻ ചാൻസ് കുറവാ മേയിനായിട്ട് ഞാൻ പറയാം ഭുവനേഷ് കുമാറിന് അതൊരു കളിക്കാനൊരു ക്ലിനിക് ഇട്ടിട്ടില്ലാ കാരണം ഭുവന് കുമാറിന്റെ ഫസ്റ്റ് ഓവർ കാണണം കറക്റ്റ് സ്വിങ്ങ് റ്റുസ് കറക്ട് സെമ്മിന് ബൌളിംഗ് ഞാൻ ഒരിക്കൽ പോലും ഇപ്പോ വന്നോണ്ടിരിക്ക പു തലുറയില്ള്ളെ ആൾക്കാർ ഈഖീൽ അഹമ്മദ് ആയിക്കോട്ടെ നമ്മുടെ സിറാജിന് സിറാജ് വന്നതിന് ശേഷം വന്ന ബോളോഴ്സ് ഫാസ്റ്റ് ബോളെഴ്‌ ഒക്കെ ഞാൻ നോക്ക്മ്പോ നമ്മഷമ്മിടെ അനത്തെക്കെ ബളേഴിനെഒന്നും ഇതുവരെ കണ്ടിട്ടില്ല പറഞ്ഞെ ബുംമ്റ ആയാലും ഭുവനേശവരും ഷ മ്മിയാലും മൂന്നാളും ഒരു ടൈപ്പ് കിക്കാരാ എനിക്ക് അത്ര ഇഷ്ട്ടാണ് അവൻ മാരെ മൂന്നാളും പഷേ ഇപ്പ വന്നൊണ്ടിരിക്കുന്ന ബളെഴ്‌സിനെ എനിക്ക് അങ്ങട്ട് ആരേം ഇഷ്ടമാകുന്നില്ല കാരണം ഒക്കെ ഒരേ ലെങ് ബോൾ കാരണം ഫുള്ള് ബാറ്റ് അതുകൊണ്ട് സത്യം പറഞ്ഞ ഈ ബോളേഴ്സ് മൊത്തം അടി കൊള്ളാൻ വേണ്ടി വരുന്നമായി തോന്നുന്നുണ്ട് സത്യം നമ ഐ പി എല്ലിന ക്രിക്കറ്റിനെ പറ്റി പറയെങ്കിൽ അധികം പറയില്ലേ സംസാണ്ട് ഏതായാലും എന്താ നമുക്കെയ് പിന്നീട് ഒരുദിവസം ഇതിനെപ്പറ്റി വിശദീകരിച്ച് സംസാരിക്കാം ഈ കളി കാണാൻ പോകണ്ട് ക്രിക്കറ്റ് കളിക്കാം
കറ്റക്കെ പറയാണെങ്കിൽ ഐ പി എൽ ഒരു വട്ടം പറയണം ഏകദിനംരണോഓ ഡി ഐ എന്താ പറയാ ടെസ്റ്റ് വേറെ പറയണം ഓരോ രാജ്യങ്ങളൊക്കെ വേറെ പറയണം
സത്യം ആ മെയിനായിട്ട് എനിക്കോന്ന് ഇപ്പൊ കളിക്കാൻ പോണം കളിയണോ കളിക്കാൻ പോണം അതുകൊണ്ട് വന്നാത് അപ്പൊ ഞൻ പിന്നീട് വിളിക്കണ്ട് ഓക്കെ